ഹലോ കേൾക്കണി
ആ കേക്കാൻ നല്ല ശബ്ദം കൊ റവാ നേരത്തേം ഇങ്ങനെ തന്നെയായ്ര്ന്നു
അതെന്തോളി
കൊഴപ്പില്ല ശരിക്ക് കേക്ക ക്കൊക്കെ ചെയ്യാ പക്ഷെ ഒന്നും കൂടി ഇന്റെ ശബ്ദം അങ്ങട് നല്ല കേൾക്ക്ണ് ണ്ടാവില്ലേ
ആഹകേൾക്കുന്ന്ണ്ട് കേൾക്കുന്ന്ണ്ട്
ആ അതുപോലെ നല്ല ഉറക്കെനെന്ന് കേക്ക ആ ചെറ്ങ്ങനെങ്ങനെ കേക്കാം ഉം വേ ഇവിടെ വൈകുന്നേരം നല്ല മഴക്കാറുണ്ടായ്ര്ന്നു അപ്പ ഞാൻ ക്ലാസ് വിട്ടെന്ന്ട്ട് ഓടായിര്ന്നു തിരുമ്പി തോരട്ടെടുക്കാൻ വേണ്ടീട്ട് പിന്നെ മഴൊന്നും കണ്ടില്ല ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെ മ മഴ പെയ്താലും അത് രണ്ട് മിനിറ്റെങ്ങാനും പെയ്തിട്ട് അത് പോകും അപ്പകൽക്ക് ഇവിടെ പൊങ്ങീണ്ടാവും
ഓ
ഉണ്ടാവും ഈ റോഡിലൊക്കെ ഇവിടെ മറ്റേ തമിഴ്നാട്ടിലല്ലേ ഇവിടൊന്ന് നമ്മുടെ നാട്ടില് പെയ്യണ പോലൊക്കെ പെയ്താണ്ടല്ലോ ഇവിടൊക്കൊലിച്ചു പോകും അങ്ങനേണ് ഇവിടൊന്നൊര് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് പെയ്യുമ്പോത്തേക്ക് ആകെ നെറ്ഞ്ഞ് റോഡൊക്കെ നെറ്ഞ്ഞ് വെള്ളം ത്തിലായിരിക്കും
മഴ പെയ്യുന്നുണ്ട്
ആണോ ആ ഞാൻ ഇതില് കണ്ടിരുന്നത് ഓറഞ്ച് അലേർട്ടും ഒക്കെ എവിടൊക്കോ
പക്ഷെ രാവിലെ മുതലേ ഒരു എന്താ പറയാ ഒരു രസമില്ലാത്തൊരു കളിയാ മഴ പെയ്യും വെയിലടിക്കും മഴ പെയ്യും വെയിലടിക്കും
ഇന്നല ഇന്നുണ്ട് ഇന്നലണ്ടായിരുന്നു മഴ
ഇന്നലെ ഇടക്ക് ഇന്നലെ വൈകുന്നേരം നല്ല മഴണ്ടായിരുന്നു
ആണല്ലേ ഉംഹ് അ ക്ലാസ്ണ്ടായിര്ന്നല്ലേ
ആ ഇന്നലെ ഒരു ഏയുമണി ആയിരുന്നു വരാന്
ആ അത്ര സമയം എടുക്കൊ അപ്പൊ എപ്പളാ ക്ലാസ്സു കഴ്യാ
ക്ലാസ്സ് മൂന്നരക്ക് അയ്യോ ഇന്നലെ പിന്നെ ഒരു എൻ എസ് എസിന്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അഞ്ചു മണി ആയിന്
കോളേജിലെ എൻ എസ് എസ് ഉണ്ട് അല്ലേ അപ്പൊ ഇങ്ങക്ക് ക്യാമ്പ ഒക്കെ ഉണ്ടാവോ
ക്യാമ്പ് ഇണ്ടാവന്നല്ല പറയുന്നത് ഡിസംബറിലാണ്
അതു ശെരി
ആ
അപ്പൊ എല്ലാ വർഷം ഉണ്ടാവോ അതോ ഏതെങ്കിലും ഒരു വർഷം മാത്രണോ ഉണ്ടാവ ക്യാപ്
നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മള് വർക്ക് ചെയ്യണോ ചെറുങ്ങനെ വർക്ക് ചെയ്യണോ രണ്ടാമത്തെ ഇയറില് ഹവർ കണക്കാക്കാൻ വേണ്ടി വർക്കയ്യണം ഇത് രണ്ടാമത്തെ ഇയറിലാന്ന് ക്യാമ്പിന് പോവാ മൂന്നാമത്തെ ഇയറിൽ കൊഴപ്പില്ലാ ഫൈനഅവിടെ ക്യാമ്പോടെ കൈഞ്ഞ് ക്യാമ്പ് ക്യാമ്പിന് ചെയ്താല് ഒരു സബ്ജക്ട് ഇതാക്കണ്ട എക്സാം ഇണ്ടാവൂല്ല നൂറു മാർക്കോളം കിട്ടും ഗ്രേസ് പോയിന്റായിട്ട്
ഓആഉ
എഴുവത്തഞ്ച് മാർക്കിനു ആ എഴുപത്തഞ്ച് മാർക്കിന്റെ ഒരു സബ്ജക്ട് ക്റ്റും പാസ്സാവും പിന്നെ ബാക്കി ക്യാമ്പിനെല്ലാം പോയാ എത്രയോ ശതമാനം കിട്ടും
ആഹ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പോയിരുന്നു. പിന്നെ ഇപ്പ ഇബടെ എൻ എസ് എസ് ഒന്നൂല്ല ഇവിടെ ഒന്നുംല്ല
പിന്നെ
ഞാന് ഇതുവരെ ചേർന്നിട്ടില്ല ഈ ആദ്യായിട്ട ചേരുന്നത്
ആആഹഈ സ്കൂളിൽ ഇണ്ടായിരുന്നില്ല അപ്പൊ ചേർന്നുണ്ടായിരുന്നില്ല പ്ലസ് വൺ പ്ലസ് ടു ഓ അ അവിടെ പിന്നെ അവിടെ അപ്പൊ എന്താ ലിറ്റിൽ കൈച്ചോ ഒക്കെ ഇണ്ടാവോ ലിറ്റിൽ കൈറ്റ്സ് ഗൈഡ് അതൊന്നും ഉണ്ടാവില്ലല്ലോ
ഇല്ലി ഇല്ല
ഉം അങ്ങനെ പിന്നെന്താ. യാത്ര ചെയ്യാ ഇഷ്ട്ടാണോ
ആഹ് ആ മൂടു പോലെ
എങ്ങനെ എങ്ങട്ടക്കെ പോവ പോയിട്ടുണ്ട്
ആ വയനാട് പോയിട്ടുണ്ട്
ഉം
ഊട്ടി പോയിട്ട്ണ്ട്
മ്
പിന്നെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്
ഉം അങ്ങനെ
കോഴിക്കോട് പോയിട്ട്ണ്ട് കാസർഗോഡ് അങ്ങനെ നങ്ങനെ ചെറിയ ചെറിയ സ്ഥലം വല്ല്യവല്യ യാത്രയാണോ
വെല്ലൃ വല്ലൃ യാത്ര ചെയ്യാനെവിടെയാ ഏറ്റവും ഇഷ്ട്ടം ഇങ്ങനെ ആഗ്രഹം ഇണ്ടാവില്ലേ നമുക്ക് എവിടെങ്കിലും ഇന്ന സ്ഥലത്ത്
എനിക്ക് അബ്രോഡ് പോണായിരുന്നു വേറൊരു കൺട്രി
ആ അതെ ഏ ഏത് സ്ഥലാന്നാ ചോയിക്കണെ?
ലണ്ടൺല് പോണം
ആഹ് ഇൻശാഅല്ലാഹ് അയ്യോ അങ്ങനെ ഒന്നും പറയാൻ ഉം ഉം
ഇങ്ങനെ ഈ ജോലിയെല്ലാം കിട്ടി സെറ്റിൽ ആവണം ദുബായില് സെറ്റിലാവണം അങ്ങനെണ്ട്
നല്ലതാ
നിങ്ങൾക്കോ? ആന്ന് ഞമ്മളെക്കെ കാലാവുമ്പോ ക്കെല്ലാം കയ്യും അപ്പോ
ആഹ് ഒക്കെ ഓരോ നമ്മൾ ഓരോട്ത്ത്ക്ക് എത്തുംന്ന് പറഞ്ഞ പോലെ
നമ്മള് ഓരോടത്ത് എത്തുമ്പോക്ക് ആ ഇതേ മാറിപ്പോവും ഇല്ലേ ചീത്തിയായി പോവും
ആഹ് ഹ് ഹ്
ഞാൻ പ്ലസ് വണ്ണി പഠിക്കുമ്പോ കൊമോഴ്സിന് സീറ്റില്ലാപറഞ്ട്ട് കൊമഴ്സ് ഞാൻ പ്രൈവറ്റാ പഠിച്ചത് ഇത് ഉ... ഇത് ഡിഗ്രി എത്തിയപ്പം ബീകോമിന് സീറ്റ് ഉണ്ടായിക്കില്ല.
ഏ...
ബീക്കോമിന് സീറ്റില്ലാ മാത്രല്ല ഒരു കൊണല്ലാത്ത എഫ് ഐ യു ജി പി യാ ണ്ടായത്.
അപ്പൊ എന്താ ഇപ്പ എന്താ പഠിക്കണതെന്നാ കേ പറഞ്ഞിണ്ടായിരുന്നെ ങ്കി ഞാൻ മറന്നു
ഞാൻ ബി എ ബി എ
ഏ
ബി എ ഇംഗ്ലീഷ്
ആ ആ ആ
അപ്പൊ അടുത്ത വർഷം മുതൽ എഫ് ഐ യു ജി പി ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട്. മാറ്റണം ന്നല്ല
ആ അതെന്താ സംഭവം?
അം എ എഫ് ഐ യു ജി പി എന്നുറഞ്ഞാല് ഞമ്മളിപ്പോ ശരിക്കും ഡിഗ്രീ നമ്മള് പണ്ട് മുതലേ കേട്ടതെന്താന്ന് ഒരു സബ്ജക്ട് എടുത്ത അപ്പം ബി എ ഇംഗ്ലീഷ് എടുത്താ അതിന്റെ ആറു സബ്ജക്ടും പഠിക്കണം അങ്ങനെയല്ലേ..? പക്ഷെ എഫ് ഐ യു ജി പി അങ്ങനെയല്ല
ഏ
ഇപ്പൊ ഞാൻ ഫസ്റ്റ് സെമ്മില് ശരി അന്റെ ശരിക്കും ഏ ഡിഗ്രീന്റെ പേരെന്നാന്ന്വെച്ചാല് ബി എ ഇംഗ്ലീഷ് വിത്ത് ബി ബി ഏ ആൻഡ് ബികോം ന്നാ
ഓ
അപ്പ ആറ് സബ്ജക്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബി ബി ആയിരിക്കും ഒന്ന് ബികോം ആയിരിക്കും ഒന്ന് മലയാളം പിന്നെ രണ്ട് മൂന്ന് ത്ണ്ടാവും മേജർ ഒരു ഒരു മേജറും രണ്ട് ഏ ഇ സി അങ്ങനെ മാറ്റണ്ട്. മീൻസ് നമ്മള് ഡിപ്പാർട്ട്മെന്റിന്ന് ഏയിരിക്കൂല ഫുള്ള് കൊടുക്ക്ന്നുണ്ടാവ
ഉം
വേറെ ഡിപ്പാർ്മെന്റ് പോയി പഠിക്കണ മ്മള്
അപ്പൊ ഇഞ്ഞി ത് കഴിഞ്ഞ ന്താ ചെയ്യാ. ഈ കോഴ്സ് കഴിഞ്ഞാല്?
എനിക്ക് സി എം എ എടുക്കണംന്ന്ണ്ട്
ആ ആ അപ്പൊ ന്നാ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ സി എം എ എടുക്കാൻ പറ്റില്ലേ
ഏ.. സി എം എടുത്താല് എന്താലും ഏഴു വർഷത്തിനുള്ളില് ഡിഗ്രി വേണം.
ആ ആ അല്ലെ എന്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ട് സി എം എ വിത്ത് ഡിഗ്രി
ആ അതറിയാം. അങ്ങനെയല്ലേ എനിക്ക് പിന്നെ ഏ മ് ന്നാ പറയാ വെറുതെ ഇതാക്കണ്ട കോളേജ് കഴിഞ്ഞിട്ട് ഒരു വർഷം സി എം എ യുഎസ് എ എടുക്കാനക്ക് ന്ത ആഗ്രഹം അപ്പൊ ഒരു വർഷം കൊണ്ട് കയ്യും അപ്പ കോളേജ് കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന് ച്ച് ച്ചിട്ടാണ്. ആ വെറുതെ രണ്ടും കൂടെ മിക്സ് ആക്കി അതിന്റെ ഫ്ലോ കളയ
ഉം ഹ് എൻ്റെ ഒരു ഫ്രണ്ട് ഈപറഞ്ഞ പോലെ സി എം എ ക്കാ പഠിക്കണത് അവള് ഈ ഡിഗ്രി വിത്ത് യു സി എം എ സ യു
ആ ഈ ഡിഗ്രി വിത്ത് സി എം എന്ന് പറയുമ്പോ അ ഫസ്റ്റ് സി എം എക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് ഒന്നാമത്തെ കൊല്ലം സി എം എ തീർക്കും. തീർക്കും. അതിനു ശേഷം ജോലി ചെയ്യൂലേ
ആ
അപ്പോ അമ്മള് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കേണ്ടി വരാ
അല്ല ഇവളുടെ ഡിഗ്രിന്നാ കഴിഞ്ഞൂട്ടാ.
ഓ
ന്റെ ഒപ്പാണെന്ന് പറഞ്ഞൂലോ അപ്പൊ തേർഡ് ഇയർ ആവേണ്ടിയെ ടൈം ആയീലോ അത് കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു. ഇനിയി പ്പെ സി എം ഇന്റെ എക്സാം എഴുതി തീർക്കണം അതന്നെ.
ഓ
ഇങ്ങനെ പിന്നെ അപ്പള് യാത്രക്കെ ഇങ്ങനേണ് വേറെ കൊടേക്കനാല് അങ്ങനെ യാത്ര ചെയ്യാഷ്ടാണ് പക്ഷേ അയിന് മാത്രം എത്തിട്ടൊന്നുല്ല
ങ്‌ ഹേ
ഉം അങ്ങനെ ഊട്ടി പോയിട്ട് ഇവിടെപ്പം നാട്ടില് പ്പം ഉട്ടിപോയിട്ടുണ്ട് കോടേക്കനാൽ പോയീണ്ട് പിന്നെ വയനാട് പിന്നെ അടുത്ത അവിടെ അടുത്തുള്ള ങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ
ങ്ങള് ആതിരപ്പള്ളി ന്നാവുല്ലേ പറീണ്ടാവാ
അല്ലെ മ്ഹും
അതിരപ്പള്ളി ന്നാണ് ശരിക്കും പറയാ ഞങ്ങൾ ഇവി ക്ക് സംസാരത്തിന്റെ ടോൺ കേട്ടപ്പോ മ ൻസിലായി ആതിര
അതിരപ്പള്ളിന്നായിരിക്കും ആ ഞങ്ങളെ ഇവിടെ വെള്ളച്ചാട്ടംക്ക ണ്ട് ഏ കാഞ്ഞിര കൊല്ലി അലകാപൂരി അതൊക്കെ ഇവിടെ തന്നെ കൊറച്ച് എനിക്ക് കോളേജിന്ന് ഭയങ്കര അടു
ങ്‌ ഞങ്ങളെ അടു
അല്ല എന്റെ കോളേജ് പറയുന്നത് ശരിക്കും പറഞ്ഞ. എല്ലാരും പറയാത് പട്ടിക്കാട് ന്നാ പറയ പക്ഷേ ഫുള്ള് വെള്ളച്ചാട്ടം തൊക്കെ ആ ഭാഗത്ത
ആ അങ്ങനെ പിന്നെ ദുബായി പോയിട്ടുണ്ട് സിക് ആറിൽ പഠിക്കുമ്പോ അതെന്നെ ഇനി ഏറ്റവും ആഗ്രഹം സിറ്റിർലൻഡിൽ പോവാനാ
ഓ പിന്നെന്നാ വേണ്ടെ
ആഗ്രഹി ആഗ്രഹം നമ്മള് എവിടെ വേണേലുംഅതിരുകളില്ലാതെ ആഗ്രഹിക്കാല്ലോ ഉ ഹ് ഹും
ആഗ്രഹിക്കാലോ അത് നടത്തിയെടുക്കേണ്ടത് നമ്മളല്ലേ ആവശ്യം
വല്യ ആഗ്രഹയിട്ട് പറയാണ് ന്ന്ണ്ടെങ്കിൽ അന്റാർട്ടിക്കെ കൂടി
ഓഫ് പിന്നെന്താ വേണ്ടത്
പിന്നെന്നും വേണ്ട അതോടെ കഴിഞ്ഞു അത് ഞ് പിന്നെ ഞ് ഉം ണ്ട് ന്ന് ണ്ടങ്കിൽ ഇങ്ങനെ എല്ലാവടൊക്കെ ഒന്ന്
എനിക് ആഗ്രഹന്നക്കെ പറഞ്ഞാൽ ഈ എനിക്ക് ഒരു ജോലി ആക്കണം
ഉം
അത് കയിഞ്ഞ് കല്യയാണം കഴിക്കണം അല്ലല്ല കല്ല്യയാണം കഴിക്കണന്ന് ഒരാഗ്രഹും ഇല്ല
ഉ ഹ് ഹും
അത് കഴിഞ്ഞ് ഉമ്മാനിം ഉപ്പാനിം നോക്കാൻ പറ്റണം ഞാൻ മൂത്ത മോ മകളാണ് അപ്പം അവര്ക് വേറെ ആൺകുട്ടികളൊന്നും ഇല്ല അവരെ ന്ന് സൈഡായി നോക്കാൻ വേണ്ടി
പിന്നെ അ തായേ ആരാ ള്ളത് അപ്പൊ
രണ്ട് അനിയത്തിമാര
‌ ഹേ
രണ്ടാനിയത്തിമാര.
അ ആ മൂന്ന് പെണ്മക്കളാണല്ലേ? ഞാനവിടെ മൂ ത്തതാണ് തായെ ഒരനിയൻ പിന്നെ ഒരനിയതി.
ആ അപ്പം എനിക്കവരെ നോക്കണം. അതിന് വേണ്ടീട്ടുള്ള ഫിനാൻശലി ഇരി ണ്ടാണ്ടായിരിക്കണം അവരെ ആഗ്രഹങ്ങൾ ചെയ്ത് കൊടുക്കണം. ഉമ്മാനെ ഉംറക്ക് കൊണ്ട പോണം. ഇങ്ങനെ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്.
ഇപ്പൊ നാട്ടിലാണോ അതോ പുറത്താണോ? ആഹ് ആഹ് അങ്ങനെ.
അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇല്ല
പൂവാറില്ല.
പോവാല അവിടുന്ന് അര മണിക്കൂർ എന്തായാലും വേണം. ഒരു മണിക്കൂർ എന്തായാലും ഓടാനുണ്ടാന് ഉണ്ടാകും. ഉള്ളോട്ട് ഇരിക്കും അല്ലേ. ഇതുവരെ പോയി ഇല്ല, കാരണം മുങ്ങാനുള്ള ടൈം കിട്ടിയിട്ടില്ല.
ഉം ഉം ആഹഹ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുങ്ങനെവണല്ലോ. വീട്ടിൽ നിന്ന് പ്ലാനിട്ടിട്ട് ഇറങ്ങാൻ അപ്പം അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കില്ലേ?
ആ
ഉം ആഹ ആഹ ആഹ ശരി.